കേ കേക്ക്ന്ന്ണ്ടോ
ക്കാണ്ട് ഷം ആ സുഖം ആ ആ
ചായുടിക്കെ കയിഞ്ഞോ
ചായുടിക്കെ കയിഞ്ഞു അവടെ കയിഞ്ഞിലെ പണിഒക്കെ കയ്ഞ്ഞോ
കയിഞ് ഇല്ല ഇല്ല പണിക്കെ ഏകദേശം കഴിഞ്ഞോണ്ട് നിക്ക്ന്ന്.
ആ ആ വടെ കഴിഞ്ഞോണ്ട്ക്ക്ണ്.
ആ നിങ്ങള് ഹൗസ് വൈഫാണോ
ആ ഹൗസ് വൈഫാ
അതെയോ കുട്ടികളൊക്കെണ്ടൊ?
ആഹ് രണ്ടാള്ണ്ട്. സ്കൂള് പോയീണ്. ഒരാള് മൂന്നില്, ഒരാള് ഒന്നില്.
രണ്ടാള് സ്കൂൾ പോയി ഇണ്ടാവുലേ
സ്കൂള് പോയ പിന്നെ ഫ്രീയാണ് ആഹ് ആഹ് ഒറ്റക്കാ.
അതെയോ നിനക്ക് എന്തെങ്കിലും ജോലിണ്ടോ?
ഇല്ല ജോലിക്കൊന്നും പോയില്ല.
അതെ പോവാൻ താല്പര്യണ്ടോ
താല്പര്യക്കെണ്ട് ഞ്ഞിന്തെങ്കിലും പഠിക്കാൻ പോണം കമ്പ്യൂട്ടറോ അങ്ങനെന്തെങ്കിലൊക്കെ.
ആഹ് ആഹ് ഞാനിപ്പ കമ്പ്യൂട്ടർ പഠിക്കാൻ പോവാന്ന്.
ആഹ് ആഹ്
അടുത്ത മാ ഇല്ലല്ല തൊടങ്ങീല്ല അട്ത്ത മാസം.
എന്തോ അടുത്ത മാസാത് തൊടങ്ങ്ണതാണ്. മ് ഇല്ല ആഹ് പണിഒക്കെ കഴിഞ്ഞു.
അതെയൊ ആഹ് ഇങ്ങള് വീട്ടില് പണി കയ്ഞാ പിന്നെ നിങ്ങളൊറ്റയ്ക്ക് വെറുതെ ഇരിക്കലായിരിക്കല്ലെ
ആഹ് ആഹ് മക്കള് പോകുമ്പോ തന്നെ പണി കഴിക്കും
ആ അവർക്ക് ഉച്ചക്ക്ള്ള ഉച്ചഭക്ഷണൊ
ഇല്ലല്ല സ്കൂള്ന്നന്നെ കിട്ടും ഗവൺമെന്റ് സ്കൂള
ആ അ നിനക്ക് എന്തേം പഠിക്കാനൊക്കെ പോവാൻ പറ്റൂല്ലേ
പഠിക്കാനൊക്ക്പോവാ
നോക്ന്നുണ്ടോ
പഠിക്കാൻ തന്നെ അഡ് മി അഡ്മിഷൻ ഇട്ത്ത്ണ് കമ്പ്യൂട്ടറിന്റെ
അ എത്ര മാസത്തതാ
ആറു മാസത്ത കോഴ്സ
അതെയോ
ഉം
ആ പഠിച്ചു കഴിഞ്ഞാല് കമ്പ്യൂട്ടർ പഠിച്ച കമ്പ്യൂട്ടർ അറ്യെങ്കി തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവുവല്ലോ
ആഹ് ആഹ്
ഇപ്പ എല്ലാ ജോലിയാണെങ്കിലും കമ്പ്യൂട്ടർ അറിഞ്ഞിരി
ആഹ് കമ്പ്യൂട്ടർ വാങ്ങിക്കാ അപ്പൊ അടുത്ത മാസം അട് ത്ത മാസ ക്ലാസ് തുടങ്ങാ പറഞ്ഞത്
ആ എനിക്കും അടുത്ത മാസ ക്ലാസ്
ഏ ഏ
എന്റെറെ ഒരു വർഷത്തതാ ഇല്ല കുട്ടില്ല കല്യാണം കഴിഞ്ഞില്ല അ ആ ഇപ്പ ഡിഗ്രി കയിഞ്ഞിനി ഇപ്പൊ കമ്പ്യൂട്ടർ പഠിയ്ക്കാൻ പോകുന്നു
ആഹ് ആഹ്
അവ്ടത്ത കാലവസ് എങ്ങനെ ഏ നിങ്ങൾ ഡിഗ്രി ഏതാ ഇട്ത്തെ ആഹ് ഞാനും അതന്നെ ഇട്ത്തത് ബി എഫ് സല്ല മാ
ഏഹ്
ആ അത് പഠിച്ചിട്ട് അത് പഠിച്ചാ ടീച്ചറൊക്കെ ആവാൻ പ
ആവാ തുടർന്ന് പീ ജി യൊന്ന് പീ ജി യൊക്കെ ഇട്ത്തൂടെ ഇന്നാല് പീ ജി ബി എഡ് താല്പര്യം കിട്ട്ണില്ലെ ഹേ വേം ഞാൻ പിന്നെ മ മോളായി മോളയപ്പോ പിന്നെ പോയില വയറ്റിലുണ്ടായപ്പം പിന്നെ പോവാൻ കഴിഞ്ഞിലാ
നമ്മള് ബി അറബിക്കാ എടുത്തോണ്ട് നമുക്ക് ഏ ടി ടി സി ഒക്കെ പി ടി ടി സി ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ അൽബിർ പോല
ആ സ്കൂളിലൊക്കെ കിട്ടും ഉം എന്റെ കൂടെള്ള പഠിച് വർക്ക് ച് ഏറും
ചെയ്യുന്നുണ്ടൊ ആ അങ്ങനെ ഉപകാരണ്ട് അത് പഠിച്ചന്ന് വ ച്ട്ട് താല്പര്യം വേണം നമ്മള് പ്ലസ്റ്റു ഒക്കെ പഠിക്കുമ്പൊ ഞ പറ യേനു ടീച്ചർ ആവണംന്ന് പക്ഷേ കാര്യത്തോടെടുത്തപ്പോ എന്തോ താല്പര്യല്ലാ
ആ ആ പിന്നെ അതിന്റെ ടച്ചൊക്കെ പോയി അല്ലെങ്കി ഇപ്പം പഠിക്കേനി അയ്ന് ടച്ചൊക്കെ വിട്ടാ പിന്നെ
ഉം ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടുണ്ടെ പിന്നെ പി ജിക്ക് ഒക്കെ നമുക്ക് എപ്പളും പോവാൻ പ
ആ ആ
പി ജി ഓൺലൈൻ ആയിട്ട് ആ പി ജി ഓൺലൈൻ ആയിട്ട് ഒന്നും നോക്കിട്ടില്ലേ
ഇല്ല ഒന്നും നോക്കിയില്ല പിന്നയ്മ്മക്ക് നോക്കിയില്ല
ഇങ്ങനെ പഠിച്ചോണ്ട്
ആ പിന്നെതായിടാ അപ്പേ ആ ആറ് വർഷൊക്കെ ആയി നിർത്തിട്ട് മോൾക്ക് ആറു വയസായലത്തേന് ഉം ആ അപ്പ മടി ഇപ്പാങ്കി ഫ്രീള്ള ടൈമ ആണ് ഒറ്റക്കായപ്പോള
ഇപ്പൊ നിങ്ങക്ക് പഠിക്കാനൊക്കെ നല്ല സുഖണ് മക്കള് ക്ലാ കഴ ആ ന ക്ലാസ്സും കഴല്ലോ
ആ
ഉം നിങ്ങള അടുത്ത തന്നെ ടൗൺ ഏരിയ ആണോ
ടൗണ് കൊറച്ച് പോണ ടൗണക്ക്
അടുത്തെന്നൊണോ പഠിക്കാൻ പോന്ന സ്ഥലം അടുത്ത തന്നൊണോ
ആ കൊറച്ച് ബ ആ അതെ പതിമൂന്ന് രൂപ ബസ് ചാർജ്
പിന്നെ
വേറെ ഫുഡൊക്കെ ആയോ
ഇല്ല ഫുഡൊക്കെ ആക്കിക്കൊണ്ട്ക്കുന്നു നിങ്ങള് ഭക്ഷണം കഴുണ്ടാവല്ലേ ഒറ്റക്കാവകുമ്പോ അത്ര പണി ഉണ്ടാവല്ലേക്കത പോലെ
ക്കാലം മതിയാണ് ഒറ്റക്ക ആവുമ്പളെ
ആ അതെ ആ ഫുള്ള് കൊറച്ച് ഉണ്ടാക്കിയാ മതിയാവല്ലോ
ഒക്ക മതി മക്കള് സ്കൂള് പോയാ പിന്നെ ഉ
നിങ്ങള് വേറെ തന്നെയാണോ
ആ ഹസ്ബൻഡ് വേറെ വീട്ടില്ല വേറെ വീട്ടില എത്ത് പോന്നതാണ് ഹസ്ബൻഡന്റെ ഗൾഫിലാണ് ഉ
അപ്പൊ പിന്നെ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ പോകാന സുഖമാണ്
ആ സുഖന്
വൃയം ഇങ്ങനെ ഇുമോൾ നമു പഠിച്ച എന്തെങ്കുംലിണ്ടാവാണങ്കിൽ അൊരു
ആ ആ
എന്തായാലും നമ്മൾ വീട്ടിലുള്ള ജോലി ചെയ്യുന്നുണ്ട് അ നമ്മള് പുറത്തൊരു ജോലിയ നമുക്ക്ന് വരു
വ ആ വീടത്തെ ജോലി തീരൂല
അതെ എന്നും ജോലിന്നെ എടുത്താ ആ ക്കണെങ്കിലും എന്തെങ്കലും പണി ഉണ്ടാവും
ആ
ഞങ്ങള് പുറത്തൊക്കെ പോകറുണ്ടോ
ആ് പുറത്ത് പോവല് കുറവാണ് ന് ഹസ്ബൻറ് ഒക്കെ വീട്ടിൽ നാട്ടിലുണ്ടായത് അങ്ങനെ ഓ
ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ അങ്ങനെ പോവാറുണ്ടോ
ല്ല
എല്ലരും ഓരോ വൈക്കായി
ആഹ് ആഹ ഓരോ വർക്കിലും അങ്ങനെയൊക്കെ
എന്തെങ്കിലും ജോലി വാണല്ലോ ഇപ്പത്തെ കാലത്ത് എല്ലരും പോുന്നുണ്ടല്ലേ പ്പ ആരുതങ്ങനെ വീട്ടിൽ വെറുതെയിരിക്കുന്ന പൊതുവെ
ആഹ കൊറവാണ്
എല്ലരും പ്പം വെറ്തെയിരിക്ക ആ എന്തെങ്കിലും ഒരു പൈസ ഉണ്ടാക്കാ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് ജോലി ഇപ്പോൾ ഉണ്ടല്ലോ
ആഹ
ഇപ്പോങ്ങനൊക്കെ പഠിച്ചാൽന്നെ എന്തെങ്കിലൊക്കെ ജോലി ഓൺലൈ ആയിട്ട തന്നെ നമു
ആ ഓൺലൈനായിട്ട് അതൊണ്ട് അഡ്മിഷൻ എടുത്ണ്അടുത്ത മാസം
ആള് ഓൺലൈന ആയിട്ട് എന്ത ബിസിന നോ
ഉ ഇല്ല ഇല്ലല്ല അതൊ നോക്കാം അയ്നൊന്നും താല് ല്ല അങ്ങനെ നോക്കിയില്ല
താല്പര്യംണ്ട് അതൊക്കെ ഒപന്നെ ചെയ്യാൻ പറ്റിയ ഒരുപാട് ജോലികളുണ്ടല്ലോ ഉ എന്താ ഇവിടുത്തെ കാലാവസ്ഥ
ഇന്ന് വെയിലാണ്
അതെയോ ഇവിടെ ഇങ്ങനെ വെയില് വരും പെട്ടെന്ന് മഴ പെയ്യും അങ്ങനെയൊക്കെ
മഴണ്ടോ
ആ ഇപ്പൊ ചെറുതായിട്ട് മഴ പെട്ടെന്ന് ചാറി അത് കഴിഞ്ഞ പിന്നെ നല്ല വെയില
ആഹ ആഹ
അപ്പൊ ഡ്രസ്സൊക്കെ ആറിടുക മ്പൊ നോക്കി നിക്കണം പെട്ടെന്ന് മഴ പെയ്യാ പറയാൻ പറ്റൂലോ ഇല്ലല്ല നമ്മള് അകത്ത ഫാനൊക്കെ ഇട്ട്ന്നാ പിന്നെ പൊ ത്ത സൗണ്ടന്നും നമ്മള് കേൾക്കില്ലാലോ നിങ്ങവിടെ കൃഷിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ
ഇല്ലല്ല കൃഷി ഒന്നും ഉണ്ടാക്കിയില്ല
ഉ
ആവിടെ ആഹ പുറത്തിറങ്ങനെ കുറവാ അവിടെ കൃഷിയൊക്കെ ഉണ്ടോ
ഇല്ല ഇല്ല അവിടെ മയക്കാലയതുക കൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും നോക്കലല്ല
ആഹ വേനൽക്ക് ചെർദൊക്കെ ഉണ്ടാക്കൂല്ലെ
ആഹ വേനല് ഇങ്ങനെ നോക്കും പിന്നെ വാായഴൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് മച്ച മക്ക മാങ്ങ അങ്ങനത്തൊക്കെ ഉള്ള അതാണ് കൃഷിയായിട്ട് നമ്മള് ചെയ്യാറില്ല നിങ്ങള അവിടെ ചക്കയൊക്കെ ഉണ്ടോ
ചക്ക അവിടെ വീട്ടിലില്ല എവിടുന്നെങ്കിലും ആരെങ്കിലും ഒക്കെ തരും പ്പം അങ്ങനെ കിട്ടും ഉള്ള ഉള്ള വീ
കുടുംബക്കാര കുടുംബക്കാരടെ വീടൊക്കെ അടിത്ത തന്നെയാണോ
ഇല്ല ഇല്ല ഞങ്ങള് ഞങ്ങള് തറവാടിന്റെ കൊറച്ച് ദൂരെ വീടെടുത്തതാണ് വീടെടുത്തത്
അപ്പൊവിടെ കുടുംബല്ല ക്ക ഹസ്ബൻഡന്റെ ഫ്രണ്ട്സോളും അങ്ങനെയൊക്കെ അയൽവാസലൊക്കെ
അതെയോ ഉച്ചഭക്ഷണം ഒക്കെ എപ്പ കഴിക്കാറ്
ഒരണി കയ്യും ഒറ്റക്കാവ പിന്നെ കൈമ ഒന്നും നോക്കേല്ല അങ്ങനെ കൈക്ക
ഒറ്റക്കെ ആവുമ്പോ ഒരു ഭക്ഷണം കഴിക്കാൻ ഒ ചെറുതായിരിക്കും
ആഹ ആഹ ഒറ്റക അങ്ങനെ ചെിലപ്പോ കഴിക്കും ചെിലപ്പോ കഴിക്കൂല ചെിലപ്പോ മക്ക ആഹ രസം ആഹ ചിലപ്പോ മക്കൾ വന്നിട്ടായിരിക്കും കഴിക്ക അവർക്ക് അവർക്ക് കൊടുക്കുമ്പോ അവരൊപ്പ കഴിക്കും
അവര് വൈകുന്നേരമായിരിക്ക അവക്ക് വണ്ടണ്ടോ ാ
ആഹ അവണ്ടണ്ട്
അ
രണ്ടുപേര് സ്കൂള തന്നെയാണ് അത്രം പ്രശ്നം
ആ പിന്നെ പ്രശ്നല്ലല്ലോ
വീട്ടിലാരൊക്കെ ഇണ്ട്
വീട്ടിൽ എനിക്ക് രണ്ട ഏട്ടത്തിും ഒരുരനിയന ഒരു അനിയും
ആ താത്താരെ കല്യാണം കഴിഞ്ഞ് ണ്ടാവ് ലെ ആ
അപ്പ അവരൊക്കെപ്പ ക്ലാസ് പോയപ്പോ ഞാൻ ഒറ്റക്കേരിക്ക് ഇവിടെണ്ടാവ അപ്പ ഞാ വിചാരിച്ച് എന്തേലും പഠി ക്യയാം പോവ
ആ ഹാ
ഇവിടെ ആവ്മ്പ ഫുള്ള് മൊബൈല് നോക്കി
ആ ഫ്രീ ആവുമ്പോ പിന്നെ മൊബൈലാരിക്ക് ഒന്ന് നോ
ബൈലാ പ്രത്യേകിച്ച് മൊബൈല് ങ്ങനെ നോക്കുന്നേല് ഒരു കാര്യല്ലെ
ആ കാര്യല്ല വായിക്കോ ബുക്കൊക്കെ വായിക്കോ
ബുക്ക് ഒന്നും വായിക്ക്ണ അങ്ങനത്തെക്കെ ഡിഗ്രി കഴിഞ്ഞെന് എഷം പൊതുവേ എല്ലത്തിനും ഒരു മ
ആ പഠിക്കുമ നമ്മള് ലൈബ്രററി ഒക്കെ എട് ത്ത് വായിക്കും പിന്നെണ്ട്
കഥയൊക്കെ വായിരിക്കും അത് തന്നെ ഇങ്ങനെ മൈഗ്രെയ്ൻ തലവേദനയൊക്കെ ആവും കൊറേ ഇങ്ങനെ ഫോണന്നെ നോക്കുമ്പൊ
ആ ഞാനും ഫോൺല് വായിക്കല്ണ്ട്
ആ ഫോണില് വായിക്കും അത് കൊറെ ഇങ്ങനെ വായിക്കാനും കഴിയില്ല തലവേദന ആയി
ആ ആ
പിന്നെ ഇപ്പ സ്കൂള് തൊറന്നോണ്ട് അട്ത്ത്ള്ള വീട്ടില്ള്ള കുട്ടിളൊക്കെ സ്കൂള് പോ യിട്ട്ണ്ടാവും ആരും ഇണ്ടാവില അപ്പൊ ഇപ്പ വെക്കേഷന് കഴിഞ്ഞപ്പളാണ് പഠിക്കാൻ പോവാന്ന് വിചാരി
ഹ ഹാ കമ്പ്യൂട്ടർ ഏതാട്ത്തെ
ഞാ ഏ പ്രൊഫഷണൽ എക്കൗണ്ടിങ് വൺ ഇയർ കോഴ്സാ നിങ്ങള് ജീ ടെക് ലാണോ നോക്കിയെ
ജീ ടെക് അൽ ജീ ടെക് അല്ല വേറെണ്
എ ആ
അഹ്‌ ജീ ടെക്ക
ഇല്ല ഇല്ല ഞങ്ങള് അല്ലാത്ത ഇപ്പ കോഴ്സാണ്
അ ആ
എന്നാ ഓക്കെ
ആ ശരി